ആഹ് നമസ്തേ
ആഹ് രാവിലെ ഫുഡൊക്കെ കഴിച്ചോ
ആഹ് ഫുഡൊന്നും കഴിച്ചിട്ടില്ല കഴിക്കാറാവണേള്ളു
ആഹ്
ഉം അതെ പിന്നന്തേലും ദോശ എന്തെലും ഉണ്ടാക്കണം
ആഹ് ഇവിടെ ഇഡ്ലിയൊക്കെയായി ആഹ്
ഒക്കെ കഴി കഴിച്ചോ എന്നിട്ട്
കഴിച്ചില്ല കുഞ് കുഞ്ഞുങ്ങളെണീറ്റില്ല അപ്പൊ അവരെ എണീറ്റ് വന്ന കഴിക്ക.
പിന്നെ ഇപ്പ വെക്കേഷൻ ഒക്കെല്ലേ ഇപ്പൊ എവിടെ യാത്രയൊന്നും പോയില്ലേ.
ഇപ്രാവശ്യം എങ്ങും പോയില്ല. ആ പോണംന്നു വിചാരിച്ചതാ അപ്പൊ നമുക്ക് രണ്ടുമൂന്നു മരണം ഉണ്ടായിരുന്നു.
ആഹ.
അങ്ങനെ ഒന്ന യാത്രയൊക്കെ മാറ്റിവെച്ചു. ഗുരുവായൂര് പോണം. ഏ അവസാനമായിട്ട്. ആ പളനി ക്ക് പോയി. പിന്നെ എവിടെയാണ്
ആഹ.
പിന്നെ ഇവിടെ. പിന്നെ തൃശ്ശൂര് ഒരു പ്രോഗ്രാം ഉണ്ടായിരുന്നു.
ആഹ ആഹ് ശരി
അങ്ങനെ പോയി അത്.
ഉം. ഹലോ. ഒന്നും കേൾക്കണില്ലല്ലോ. എന്ത് പറയണൊന്നും കേൾക്കണില്ല.
ഹലോ കേക്കാമോ.
ആ ഇപ്പൊ കേൾക്കാം എന്ത ഇടക്ക് കേൾക്കാനണ്ടായിരുന്നില്ല.
ആ. കഴിഞ്ഞ നമ്മള് ഞാൻ പളനിക്ക് പോയിട്ടുണ്ടായിരുന്നു. പിന്നെ ഇപ്പം പിന്നെ തൃശ്ശൂർ ഒരു യാത്രയുണ്ടായിരുന്നു.
ആഹ അത് ശരി ആഹ.
അതൊരു. പ്രോഗ്രാം.
നിങ്ങള അവിടെ അടുത്ത് അല്ല അല്ല അവിടെ അടുത്തൊക്കെ എവിടെയാണ് നിങ്ങൾ ടൂറിസ്റ്റ്. ടൂറിസ്റ്റ് പ്ലേസൽ എവിടെയാ പോവാറ്.
ടൂറിസ്റ്റ് പ്ലേസ് സാമ്പ്രാണിക്കോടി സാമ്പ്രാണിക്കോടി എന്ന് പറയും.
അവടെ എന്താണുള്ളത് കാണാന്.
എടാ സാംബ്രാണിക്കൂടി എന്ന് പറഞ്ഞാൽ കണ്ടൽ. കണ്ടൽ അതില്ലേ കണ്ടൽ മരം അപ്പൊ അതിന്റെ അപ്പൊ കായല്. ആ ഏ അവിടിങ്ങനെ ഇത് കിടപ്പ വെള്ളം കൊറച്ച്. നമുക്ക് തെളിഞ്ഞ വെള്ളവാ. നമുക്ക് നടന്നൊക്കെ അവിടെ പോവാം. നടന്നു പോവാ അങ്ങനെ കൊറച്ച്. ഈ കുട്ടികളെ വിളിച്ചിട്ട് പോവാനായിട്ട് നിന്നപ്പോഴൊന്നും നമുക്ക് സമയം കിട്ടിയില്ല എന്താന്ന്റിയാമോ. ചേട്ടത്തി. രണ്ട് മൂന്ന് പ്രാവശ്യം പോയി കുട്ടികളെ കൊണ്ടപോണം കൊണ്ടപോണം എന്ന് പറഞ്ഞിട്ട് ഞങ്ങക്ക് അടുത്താ പക്ഷെ ഈ കുട്ടികൾക്ക് രണ്ടാൾക്ക് ട്യൂഷൻ ഉണ്ട് കേട്ടോ. ശനിയും ഞായറും ട്യൂഷൻ. ണ്ട് പിന്നെ ഒരാള് പ്ലസ് വൺ പഠിക്കുക. ഒരാള് ആ എട്ടാം ക്ലാസിലോ. അന്നെട്ടിലായിരുന്നു. അപ്പൊ പിന്നെ ട്യൂഷൻ ഉണ്ടായോണ്ട് എസ് പി സി ഉണ്ട്.
ആഹ് അപ്പൊ പൂവാം
ഫ ഓരോ പ്രോജക്റ്റ് പ്രോഗ്രാം എന്നൊക്കെ പറയുമ്പോ പിന്നെ പോക്ക് നടക്കൂല.
അല്ല പിന്നെ ഞങ്ങളവിടെ. ആ അവിടക്കെ ഇങ്ങനെ അതേപോലെ ഫുഡ് ഒക്കെങ്ങനെങ്ങള നാട്ടിലൊ ഫുഡ് ഹാബിറ്റ്സ് ഒക്കെ എങ്ങനെയാണ്
അതൊക്കെ ഇവിടെ എല്ലാ ആൻറി എല്ലാവരും നമ്മളെ ഇവിടെക്കെ എല്ലാവരും. വീട്ടിൽ വച്ച്‌ കഴിക്കുന്നവരാ പിന്നെ ഓഡർ പിന്നെ. സ്വിഗ്ഗി ആപ്പൊക്ക വഴില്ലേ. അതൊക്കെ വഴി ഓർഡർ ചെയ്ത് വാങ്ങുന്നവർക്കാണ് നമ്മള് തൊട്ടപ്പുറത്ത ഒരു ഡോ. ക്ടർണ്ട് പിന്നെ അവർക്കാണെങ്കി പിന്നെ എപ്പഴും തിരക്കല്ലേ. ആ രണ്ടാക്കും അപ്പൊ അവരിങ്ങനെ ഓഡർ. പിന്നെ മേളിലൊരു കൊച്ച അങ്ങനെ കുറച്ചു പേരുണ്ട് ഓർഡർ ചെയ്ത്. നമ്മള് പിന്നെ വീട്ടില് തന്നെ പിന്നെ എവിടെങ്കലും പോകുമ്പോ ഇത്ര എന്താ. ക കടയിലേ ഞാൻ പിന്ന എനിക്ക് എങ്ങനെ എന്താ പറയാ ഈ പിന്ന പോറ്റിഹോട്ടലല്ലാതെനിക്ക് വേറെ ഹോ ഭക്ഷണശാലയിലൊന്നു എനിക്ക് കേറാൻ പറ്റൂല്ല എനിക്ക് അലർജി പ്രോബ്ലം ഒണ്ടായോണ്ട് ഫുഡ് പോയിസ് അത് എന്തെങ്കിലോ ഒരു ചെറിയ ഇഷ്യൂ എന്തെങ്കിലു ഒരു ചെറിയ പ്രശ്നം ഒണ്ടെങ്കിൽ അതെന്നെ അഫക്ട്യ്യും അതുകൊണ്ട് അങ്ങനെയ എങ്ങും പോയി കഴിക്കാൻ എനിക്ക് പറ്റൂല അതുകൊണ്ട് ഞാൻ പാല് ചേർത്തിയ ഒന്നും എങ്ങും പോർത്തു പോയി പാല് ചേർത്തൊന്നും കഴിക്കൂല
ആഹ് ശെരിയാ
പിന്നെ യെടക്ക് ഈ യെടക്ക് എവിടെയോ പോയപ്പോ മക്കള് പറഞ്ഞു ഇവിടത്തെ ചായ നല്ല അപ്പ ധൈര്യയിട്ട് കുടിന്ന് പർഞ്ഞ് അവരടുത്ത് ചായ വാച്ചേ - നോക്ക് ടേസ്റ്റ് നോക്ക് നല്ല്യ അവര് രണ്ട് പ്രാശങ്ങണ്ട് പോയി കുടിച്ചു അപ്പ അപ്പഴേ പറഞ്ഞ് വെച്ചിരിന്നാന്ന അപ്പ വരുമ്പോ അപ്പയ്ക്കൊന്ന് കൊടുക്കണം അങ്ങിനെ അങ്ങനെ പിന്നെയ്യ് യാത്ര അവർക്ക് യാത്ര പോകാൻ ഭയങ്കര ഇഷ്ട പിന്നെ ഞങ്ങള് പോയരാണ് വെക്കേഷന് ഇവിടെരു ആ എന്താ കൊ പീരങ്കി മൈതാനത്തില ഒരു ഇത് നട- പിന്നെ എന്താ എ അവതാരം എന്ന് പറയന്നാരു- സിനിമിണ്ടല്ല് അയിന്റെ ഷോയെന്ന് പറഞ്ഞ് പ്രദർശനനൊന്ന് പറഞ്ഞു പോയി അപ്പം എനിക്കാണെങ്കി അതിന്റെ ഈ ആ ആൾക്കാരൊക്കെ ഒരുങ്ങി നിന്നിട്ടുള്ള എന്താണ്ടാക്കെ അപ്പ എനിക്കാണെങ്കിൽ ഇതൊക്കെ കേ കാണാനും കേൾക്കാനും കൂടിയ അപ്പ ഞാൻ പിന്നെ ഏഹ് ഞാൻ അപ്പർത്തെ മോനെ കൂടി വിളിച്ചു അന്തായാലും അവ അവന് ഒണ്ടായണ്ട് അവര് കേറി. ഞാൻ ഇവിടെ പൊർത്ത് നിന്ന്. അപ്പ എന്ത അതിനകത്തെങ്ങും ഒന്നു ഇല്ലാരുന്നു. ജസ്റ്റ് അതിലേക്കൂടെ കേറി ഇതിലേക്കൂടെ ഇറങ്ങിന്ന് എന്നിട്ടും ഓരോ പിന്നെ ഇങ്ങനെ സ്‌ വൈഡ പോലെ അതും കാറ്റ് വെച്ച് നേറക്കുന്നെയാ. അ അപ്പ അതെന്തുവ അത് നെറയന്നില്ലാര്ന്നെന്ന്. എന്തയ്യി പമ്പ്നെ എന്തോ കംപ്ലൈയിന്റ് അങ്ങനെ ആ മേളിരുന്ന കൊച്ചു താഴെ വീണ് അങ്ങനെയോള്ള മോളെ കേറാൻ സമയച്ചില്ല. പിന്നെ ഇങ്ങനെ നിന്നിട്ട് ചാടുന്നൊരു സംഭവോണ്ട്. അതിനകത്ത് കേറി കിടന്ന് കൊറച്ച് ചാടി വീഡിയോ എടുത്ത് പിന്നെ അവിടെന്ന് എന്താണ്ടൊക്കെ വേടിച്ച് കഴിച്ചു. എനിക്ക് ഞാനാണങ്കി അങ്ങനെയൊന്നും കഴിക്കത്തില്ല പിന്നെ- കൊണ്ടുവന്നു നമ്മളെ രാജി ഫുഡ് കോർട്ട്ന്ന് പറഞ്ഞ് അവിടെ വന്ന് ഇത്തിരി ഫുഡൊക്കെ
ആഹ് ഞങ്ങടിവിടെക്കെന്ന് പർഞ്ഞാല് പൂഷ്ഡ് പിന്നെ നമ്മള് വീട്ടില് കഴിക്കണ പോലെ തന്നെ നമ്മള് പോർത്തന്ന് വാങ്ങി കഴിക്കും. ക്കും. ഒരുപാട് കടകള്ണ്ട്. പിന്നെ ഇവിടെ അധികം നമ്മള് മന്തിയോ അതേപോലെ ഷവർമ്മയോ അങ്ങനത്തെ ചിക്കന്റെ പലേ ഐറ്റംസ് ഷവായ അതുപോലത്തെ ഐറ്റംസാണ് എല്ലാർക്കും കഴിക്കാനൊക്കെ കൂടുതല് ഇഷ്ടം. വീട്ടത്തെ ഫുഡിനേക്കായും ഇവിടത്തെക്കെ കുട്ടി കൾക്ക് അധികം കഴിക്കാന് പൊർത്തന്ന് വാങ്ങിക്കൂടുന്നതാണ് ഒരു രണ്ടു ദിവസം നമ്മള് വീട്ടത്ത് കഴിച്ചിട്ട്ണ്ടെങ്കില് മൂന്നാമത്തെ ദിവസവർക്ക് ചിക്കനായിട്ടുള്ള എന്തെങ്കിലും ഐറ്റംസ് വേണം. അപ്പ എന്തെങ്കിലും നമ്മളൊന്നെങ്കി ഇണ്ടാക്കോ അല്ലെങ്കി വാങ്ങോ എന്തെങ്കിലും ചെയ്യും. അപ്പ അത് കുട്ട്യോള് കഴിച്ചിട്ട് അത് നമ്മക്കു സ ത്യം പർഞ്ഞൊരു രണ്ടുസം കഴിച്ചു വീട്ടത്ത ഭക്ഷണം കഴിച്ചിട്ട് എന്തെങ്കിലൊന്ന് മാറി കഴിച്ചിട്ടില്ലെങ്കി- മാ ര് വീട്ട്ത്തെന്നന്നെ വീട്ടിൽ തന്നെ ഉണ്ടാക്കിട്ടും കഴിക്കും ചിക്കനായിട്ട് എന്തെങ്കിലും ഒരു ഐറ്റം മ ഇണ്ടെങ്കില് സന്തോഷാണ്. അ ഓരോ നാട്ട്ല് ഓരോ രീതിയാണ് അതേപോലെ ഇവിടെന്നുണ്ടെങ്കിൽ ഇഷ്ടംപോലെ ഫുഡിന്റെ- സ്നാക്സിന്റെ കടകളാണെങ്കിലും അല്ലാതെ മറ്റേ വൈകുന്നേരങ്ങളിലൊക്കെ ഇഷ്ടം പോലെ ഷോപ്പ് ഇവിടെക്കെണ്ട്. എല്ലാ നെറയെ നേറ ഇഷ്ടാ നല്ല തിരക്കുണ്ട്. എല്ലാ കടയിലും തിരക്കുണ്ട്. ഒരു കടയില് തെരക്കില്ലായി മറ്റേ കടയില് കൂടുതൽ തെരക്ക് അങ്ങനൊന്നില്ല എല്ലാ കടയിലും വൈകുന്നേരം ആയാ തെര- ക്കാണ് എല്ലാരും ഫുഡല്ലേ എല്ലാർക്കും വേണ്ടുള്ളൂ വെറൈറ്റി ആസ്വദിക്കണം അതല്ലേ വേണ്ടുള്ളൂ
ആഹ്. ഇവിടെ ഇവിടെ പക്ഷെ ചേച്ചി നല്ല പിന്നെ പാചകൊക്കെ ചെയ്യും പിന്നെ മ ന്തി ഇടയ്ക്ക് രണ്ട് പ്രാവിശ്യം വേണമെന്ന് പറഞ്ഞ് വാങ്ങിച്. ഞാൻ പോയി വാങ്ങിച്ചു കൊടു
ആഹ്
എടക്ക് പൊറത്തൊക്കെ ഞങ്ങളാണ്. എപ്പഴും അങ്ങനെ എപ്പഴും പൊറത്ത് എപ്പഴെങ്കിലും പോകുമ്പം പിള്ളേർക്ക് സ്കൂളില് എന്തേലും വിശേഷത്തിന് പോകുമ്പ അങ്ങനൊക്കെ വരുമ്പ എന്തേലും വാങ്ങിച്ചു. എനിക്ക് പിന്നങ്ങനെ പ്രത്യേകിച്ച് അങ്ങനെ വാങ്ങി പിന്നെ അടുത്ത് കടയൊക്കെ മന്തിക്കട അല്ലെങ്കിൽ അങ്ങനെയുള്ള കടകളൊക്കെ ഇഷ്ടം ഇഷ്ടംപോലെ ഒരു ഇവിടുന്ന് അഞ്ചു മിനിറ്റ് നടന്നാ. ബൈപ്പാസാ പിന്നെ അതുവഴി അങ്ങ്. ഇഷ്ടം പോലെ കടയാ. എടയ്ക്ക് പക്ഷേ ഇങ്ങനെ പറയാ അപ്പ വന്ന് ചിലപ്പ അങ്ങ് ചേച്ചിയുടെ ഹസ്ബൻഡ് ഉം മക്കളെയും കൂട്ടി പൊറത്തു പോയി എന്തേലും വാങ്ങിച്ചു കഴിക്കാം പിന്നെയാണ് അമ്മേം എന്റെ ചേ ചേട്ടത്തി ഒണ്ട്. ചേട്ടത്തീ ആഹ് എടക്ക് ഇങ്ങോട്ട് വരുമ്പ എന്തെങ്കിലും വാങ്ങിച്ചിട്ട് വരും. ഡീ നല്ല നല്ലതാടിത് കഴിയെടിന്നു പറഞ്ഞ്. തിന്ന്ണെ കാണുന്നേക്കാം പിന്നെ ഫ്രൂഡ് ഫ്രൂഡ്സൈറ്റംസങ്ങനെയല്ല പിന്നെയവർ ക്ക് ഇത് എടക്കെടക്ക് പറയുവായിരുന്നു. നമ്മളവിടെയൊരു ഇത് ഹോസ്പിറ്റലിന്റെ അടുത്തൊരു കടയുണ്ട്. ജ്യൂസ് കടാ അവിടെ വയങ്കര തെരക്കാ നല്ല ജ്യൂസാട്ടോ ഞാൻ പക്ഷേ വേറെ പൈ പൈനാപ്പിള് ഞാൻ കുടിക്കൂല ഞാനാ മറ്റേ തണ്ണിമത്തൻ
ആഹ്
നാരങ്ങ, ഓറഞ്ച്.
ഉം ഇബടെയങ്ങനെ ആ ജൂ ഞങ്ങള് ഇബടെങ്ങൻത്തന്നെ പിന്നെന്താ. ജൂസൈറ്റംസ് വേണങ്കി അങ്ങത്തെ കടകളിലൊക്കെണ്ടട്ടോ പക്ഷെ ഇവിടധികം ഇപ്പടുത്ത് ഇബടെ ഞമ്മളെടു ട്രെൻഡിങ്ങായിട്ടുള്ളത് തൊട്ടടുത്ത് ഈ റീൽസിലൊക്കെ കണ്ടിട്ടുണ്ടാവും. ചോറും, മീനും അതില് അതൊക്കെ നല്ല അടിപൊളി കടണ്ട് വെടെ. അതായത് ചോറിനൊക്കെ വെറും എഴുപത് രൂപയൊള്ളു. മീന് പിന്നെ മീൻ മാങ്ങിയ മാത്രം പൈസാ കൂടുതല് കൊടുക്കണ്ടൊള്ളൂ. പക്ഷെ ഭയങ്കര ടേസ്റ്റിയാണ് അവിടുത്തെ ഫുഡ് ഭയങ്കര തെര. ക്ക്ന്ന് പറഞ്ഞാല് പതിനൊന്ന് മണി വരെ മുതൽ മൂന്ന് മണി വരെ. ഭയങ്കരവെടെ ഒരു എഴുപത് രൂപയുടെ ചോറിനെന്നെ മൂന്ന് തരം കറികളൊക്കെയാണ് കിട്ട്ണത്. അഹ് മീൻ കറിയും ആ. മാമ്പഴപ്പുളിശ്ശേരി, സാമ്പാർ, പിന്നെ അവിയല്, തോരന് പിന്നൊരു ചമ്മന്തി. ണ്ട് ഒരു പുളിയിഞ്ചിയിണ്ട്, സ ആ പായസണ്ട് അങ്ങനെ. കൊറേ അതെത്ര വേണങ്കിലും. എത്ര വേണെങ്കിലും വായില് വെള്ളം വരണെണ്ട് പറയുമ്പോ എത്ര വേണങ്കിലു അവര് ത്തവണ വേണങ്കിലും നമക്ക് തെരും നമ്മളിപ്പോ ആദ്യം ഇട്ടതല്ലാത്ത നമ്മള് അവരിങ്ങനെ നടന്നോണ്ടിരിക്കും ഇനി വേണോ അത് വേണോ ഇത് വേണോ എത്ര വേട്ടം എത്ര വട്ടം വേണം ഇത്. ചോയ്ച്ചാ ചോയ്ച്ചിട്ട്ങ്ങനെ വെരും എത്ര വേണങ്കിലും തെരും. ആ നമ്മുക്ക് പക്ഷെ വയറ് ഫുള്ളായിട്ട് നമുക്കൊന്നും കഴിക്കാൻ കഴിയില്ലട്ടോ.
ഓ കഴിക്കാം കഴിക്കാം
കഴിയില ആഹ് അതെ അതെ വയറ് വലുതാ ക്കേണ്ടി വെരും അതെങ്ങനെ നടക്കൂലല്ലോ? പിന്നെ അത്. അതൊന്ന് എക്സ്പീരിയൻസെയ്യേണ്ട കാര്യം തന്നേണ് ട്ടോ നമ്മള് വടെ നാട്ടിലട്ത്താണ്. അധികം ദൂരൊന്നു
അന്നം ഏഹ് ന്നാ ഞാനങ്ങനെ അങ്ങനെ കടകള് തേടി ഇഷ്ടവൊള്ള ചേച്ചി അണ്ണന്റെ മോനുണ്ടേ അപ്പവനിങ്ങനെ പോയിട്ട് പറയാ അപ്പ ഇന്നടുത്ത് ഇന്നൊരു കടയുണ്ട് അവിടെ അപ്പൊ അവിടെക്ക് പോണോന്നൊക്കെങ്ങനെ പറയും ഇടയ്ക്ക് ഒരു രണ്ടിടുത്ത് അങ്ങനെ പോയി കഴിച്ചു ഇനിയിപ്പം ഞാൻ പിന്നെ നമ്മുടവിടെ ആ ആശു പത്രിയുടെ അടുത്തരോ ആശുപത്രിടടുത്തല്ല ആശ്രാമത്തവിടെയൊരു ഈ പ പഴയ രീതിയിലുള്ള ആഹാര ശീലവൊള്ളവരവിടെയുണ്ട് അവിടെ ഞാൻ രണ്ട്രശ്യം പോയി കഴിച്ചെ പക്ഷെ ആദ്യം രസ ഒരു ഇതാണ് തരിക എന്തുവാ എന്തോ അയിന് പറയുന്നെ ആ ഒരു സാധ എന്താ സൂപ്പ് സൂപ്പ് സൂപ്പ് ആഹ് പിന്നെ രസം അങ്ങനെയങ്ങ ങ്ങനെ സംഭവം പക്ഷെ മക്കളുമായിട്ട് പോയിട്ടുണ്ടോന്ന് എനിക്ക് ഓർമ്മ ചേച്ചിയായിട്ട് രണ്ട് പ്രാവശ്യ ഞങ്ങള് കൊല്ലത്ത് പോയആ വീക്കെന് പോയി പിന്നെ
പ്പഅധികം അങ്ങനെ ഇഷ്ടപ്പെട്ടോണന്നൊന്നുല്ല്യല്ലോ പഴേ ഐറ്റംസ് ഒക്കെ ഓര്ക്കൊക്കെ വെറൈറ്റി നല്ല ഇപ്പത്തെ രുചികളും അതൊക്കെല്ലേ അവർക്ക് വായിക്ക് രുചി കൊടുക്ക്‌ രുചി ഫീൽ ചെയ്യണത് അപ്പൊ അങ്ങൻ ത്തെ കഴിക്കാനേക്കാരം കുട്ടിയോള്ക്ക് താല്പര്യം അധികം
ഇവിടെ പിന്നെ ഇന്നലെ ഇന്നലേം പിന്നെ മറ്റേ അപ്പത്തിന് അ ഉണ്ടാക്കി അപ്പം ഉണ്ടാക്കിട്ട് പിന്നെ മറ്റേ ഒരപ്പ ഉണ്ടാക്കി പിന്നെ ശർക്കര ഇട്ടിട്ട് പിന്നെ എടയ്ക്ക് ഇവിടെ ഇടയ്ക്ക് മോ ച്ച് അണ്ണൻന്റെ മോള് വരുമ്പം പ്രത്യേകിച്ച് എന്തെങ്കിലൊക്കെ ഉണ്ടാക്കും ചേച്ചി പിന്നെ ഇപ്രാവശ്യഇല്ല ഇപ്രാവശ്യം പിന്നെ ഞങ്ങക്ക്ങ്ങ് ചേച്ചിക്ക് വല്ല്യൊരു ഓപ്പറേഷനായിരുന്നു അതുകൊണ്ട് പിന്നെ ഭയങ്കരമായിട്ട് ഒന്നും ചെയ്യാൻ പറ്റില്ല ആഹ്
ശരി ഇന്നാ
ആഹ് ശരി ഇഹ് തെരി തെരക്കാണെങ്കില് പിന്നെ വെ
കട്ടിയ്യ് കട്ടിയ്യ്